ആ കേൾ
ഹലോ ആ ഹലോ
ആ എന്തൊക്കെയുണ്ട് വിശേഷം ഒക്കെ ഒന്നും ഇല്ല അങ്ങനെ പോണു അതെ മഴയാണോ രാവിലെ
രാവിലെ ഇന്നലത്തോട്ടേ ഭയങ്കര മഴയ വൈകീട്ട് തൊട്ടേ നല്ല മഴയായിരുന്നു അത് കഴിഞ്ഞിന്ന് രാവിലെ വെയിലൊന്നും ഇല്ല
ആഹ്
ചള്ളായി കിടക്കുന്നു അതൊക്കെ വൃത്തിയാക്കുവായിരുന്നു ആ കാറ്റ് കരിയില ഇഷ്ടം പോലെ വീണ്
കാറ്റ് വീശിയ മുടന്നായിട്ട്
ആഹ് ഇവിടെ നല്ലായിട്ട് കാറ്റ് ഉണ്ടായിരുന്നു ഇന്നലെ
ആഹ് ഇവിടെ രാത്രിക്കൊക്കെ മഴയായിരുന്നു രാവിലെ എന്നാൽ മഴ പെയ്തില്ല ഇരുണ്ട് നിക്കുണു
ആഹ് ഇവിടെ രാവിലെ ഒന്ന് ചാറിക്കഴിഞ്ഞു
ആഹ് ആഹ് ഇപ്പ അതുകൊണ്ട് കാലവർഷം ആയതുകൊണ്ട് മിറ്റം എല്ലാം വൃത്തികേടായിട്ട് കിടക്കും അല്ലെ
ആണാണ് മൊത്തം കരിയില ആയിരുന്നു
കരി ആ ആ ആ മരവെല്ലാം ഇതായിട്ട്
ഉം വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ അവിടെ
വെള്ളത്തിനാ വെള്ളത്തിന് എന്നാ അങ്ങനെ ബുദ്ധിമുട്ടില്ല പക്ഷേ ബുദ്ധിമുട്ടന്ന് പറഞ്ഞ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഈ ഞങ്ങളുടെ വെള്ളം പക്ഷെ ഒരു കണ്ടം ഏരിയ പോലത്തെ ഒരു സ്ഥലവാ ഞങ്ങളുടെ ആ ചുറ്റുവട്ടം അപ്പുറവും ഇപ്പറേയും അന്നേരം വെള്ളത്തിന് ചെറിയൊരു നിറം മങ്ങലുണ്ടയും ഉം വെയിലാവുമ്പോഴത്തേക്കുവേ ഈ പാടം ഇങ്ങനെ പൊങ്ങി എണ്ണമയം പോലെ ഇങ്ങനെ പൊങ്ങിക്കിടന്നിട്ട് കലങ്ങിയ പോലെ വെള്ളം വരുള്ളൂ ഒരു ഉ കൊഴൽക്കിണറിലെ ടേസ്റ്റ് പോലെ
ആഹ് ഞാൻ എന്റെ വീട്ടില് ആഹ് എന്റെ വീട്ടിൽ അവിടെ അത് പോല സ്വന്തം വീട്ടിലെ അവിടത്പോല
കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ വെള്ളം
അവിടെ ഇച്ചി കണ്ടം പോലത്തെ സ്ഥലവ അപ്പൊ അവിടെ ബുദ്ധിമുട്ടാ ഉം മഴയാവുമ്പോ ഒന്നും കൂടെ
മഴയാവുമ്പോന്നാ വല്യ കുഴപ്പവില്ല
ആണല്ലേ ഉം പിന്നെ വേറെന്തണ്ട് രാവിലെ കാപ്പികുടിയൊക്കെ കഴിഞ്ഞോ
കാപ്പികുടി കഴിഞ്ഞു പത്തിരിയും കടലക്കറിയായിരുന്നു ആഹ് നമുക്ക് നമുക് ക്ക് ഏഹ് അവിടെന്നായിരുന്നു
ഇവിടെ രാവിലെ ദോശയായിരുന്നു
അതെയോ കടലക്കറീന്ന് പറ ആഹ്
ഒരാൾ അംഗനവാടിയിലും പോയി ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്
അതെ അംഗൻവാടി തുടങ്ങിയോ
തുടങ്ങി അവർക്ക് അവധി ഇല്ലല്ലോ അവർക്ക് അങ്ങനെ അവധിയില്ല പിന്നെ ചൂട് സ ചൂട് സമയമായിരുന്നപ്പോ ഒരു അഞ്ചു ദിവസത്തെ അവധി ഉണ്ടായിരുന്നു പിള്ളേർക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതിരുന്നപ്പഴേ
ആഹ് ഒരു ഭയങ്കരവല്ലെ മക്കൾക്കൊക്കെ അവധി കൊടുക്കണ സമയത്ത് കൊടുക്കുക തന്നെ ചെയ്യണം രണ്ടു മാസം അവർക്കും അവധി കൊടുക്കുവല്ലേ നല്ലത് ആ മക്കൾക്കൊക്കെ വീ വീട്ടിൽര് ന്ന് കളിയും
മ്മ് അ നമ്മടെ കാലഘട്ടം അല്ല എന്നാലും സങ്കടം തോന നിങ്ങൾ ഒരുങ്ങി പിടിച്ച് പോവു മ്പോ ഒരാൾ സ്കൂള് പോവ ഒരാൾ സ്കൂള് പോകാതിരിക്കുമ്പോ
ആ ഭയങ്കര വഷമോ മ്മ് ഭയങ്കര വഷമോ ഇതിപ്പോ മ ഇളയാള് പോയിക്ക മൂത്താളങ്ങ
ഓമ്മ ആായിരിക്കും പോളയാൾക്ക് സങ്കടം വീട്ടിലിരിക്കുന്ന ആൾക്ക് സങ്കടം
സങ്കടം മൊത്തത്തി നമ്മക്ക് കാണുമ്പോ നമ്മക്ക് സങ്കടം
പിന്നെ ഞായറാഴ്ച്ച അവധിയാണ് അ ആ കലണ്ടർ അവധിയല്ല അവർക്ക് അവധിയാണ് ഞായറാഴ്ചകളിലും അവധിയാണ്
അവധി അവർ ആഹ ഇപ്പൊ കളിക്ണ ആ അതുങ്ങക്ക് അതുങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ കളിക്കണ്ട പ്രായം അതുങ്ങളേക് ഒരു നേരം അവധി കിട്ട് ണില്ല ല്ല നമ്മള ഈ അങ്ങണവാ കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളേക്ക് നേരെ ചേർക്കൂ ല്ലേ
ആ പിന്നെ തൊട്ട് പിന്നെ റസ്റ്റ് ഇല്ലാത്ത പടിത്ത തൊടങ്ങി ക്കഴിഞാ പിന്നെ നിർത്തില്ല
മ്മ് പിന്നെ വെക്കേഷൻ ആയാലും ഇതുപോലെ ഓരോ വർക്ക് തന്നൊണ്ടിരിക്കുവല്ലേ
മ്മ് അവധിയായിട്ട് എവിടെങ്കിലും യാത്ര പോയോ പിള്ളേരുആയിട്ട്
യാത്ര ഈ വർഷം അങ്ങനെ പോയില്ല അല്ലാത്ത വർഷക്കെ പോണായിരുന്നു ഈ വർഷം ഞമ്മക്ക് ഫാമിലി മീ ഫമിലി അവിടെ ഞങ്ങൾക്കൊരു ഹസ്ബന്റിന്റെ അത്താക്ക് വല്ല്യ ആഗ്രഹായിരുന്നു ഫാമിലി എല്ലാരും കൂടെ ഒന്നിച്ചു വെക്കണംന്നും ഉള്ള ഒരു ആഗ്രഹായിരുന്നു പക്ഷെ അദ്ദേഹം അതിന് മുമ്പ് പോയി അപ്പം എല്ലാരും കൂടെ ഈ വർഷം ഒരു രണ്ട വർഷ ആയി മരിച്ചിട്ട് അങ്ങനെ എല്ലാരും കൂടേ ആ എല്ലാരും കൂടെ ഒത്തുകൂടി ഈഒരു ആഹ് വഷമത്തിൽ ആഹ എല്ലാരും കൂടെ ഒത്തുകൂടി കൂടാന്നും പറഞ്ഞോണ്ട് അപ്പൊ അതിന്റെ കളിയും മേളവും അങ്ങനെ ഹ്‌ ഹ് അത ക്കെഎല്ലാർക്കും ഓരോ ഓരോ കുടുംബത്തിന് എന്തെങ്കിലൊക്കെ പ്രോഗ്രാം വേണെന്നും പറഞ്ഞോണ്ടേ അപ്പൊ ഞങ്ങള് ഒരു മൂന്നാലല് പെണ്ണ്ങ്ങൾ ങ്കൂടിട്ട് ആരും അറി യാതെ ഒപ്പന കളിക്കാന്നും പറഞ്ഞോണ്ട് ഹ് ഹ്‌ അയിന്റെ പ്ര പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു
ഇവിടെ ഞങ്ങൾ എങ്ങോട്ടും പോയില്ല മൂത്താള്ടെബർത്ത്ഡേക്ക് ഉം മൂത്ത ആള്ടെ ബർത്ത്ഡേക്ക് ഞാൻ പൊറത്ത് കൊണ്ടോയി ഫുഡ്ക്കെ മേടിച്ചാൽ കൊടുത്താ അതേ ഉള്ളാര് ഈച്ച് ഈച്ചിപ്പോയി ഇഹ് ഹ് തട്ട്ക അങ്ങനൊന്ന് പോയതേള്ളൂ അല്ലാതെ എവിടെ യാത്ര അത് ചൂടും അത് കഴിഞ്ഞിപ്പംമഴയും മൊപ്പത്തി ഉം ചൂടായിര്ന്നപ്പോ ഫയങ്കര ചൂട് പൊറത്തൊന്നും എറങ്ങാൻ പിള്ളേരുവായിട്ട് പോവുമ്പത്തേത്ത് ചൂടല്ലേ പെയില് മഴയായപ്പൊ പിന്നെ ഇപ്പൊ നിർത്താതെ മഴാ
ഉം ഉം പിന്നെ ഞങ്ങക്ക് മെയ്യായിക് മെയ്യ്എന്തോ ഉച് ഉച്ചക്ക് ചോറാഇട്ടിട്ട് ട്ടില്ല ഇടണന് റൈസ് കുക്കറില് എറക്കി വെക്കണം
ആ അതാണ്ട് എളുപ്പാണല്ലേ ഇവിടെ ചോറൊക്കേയി രാവിലെ ചോറ് കൊണ്ടുവോണം ആ
മെയ് മാസം വായിക്കഴിഞ്ഞാ ഞങ്ങളടെ ബർത്ത്ഡേ കാലഘട്ടവാ ആഹ ഹാ ഹാ അതെ അ്യോ ആഹ എവിടൊയിന ഓരോ ദിവസം മെയ് ഒന്ന് തൊട്ട് പർത്തഡേ അടുത്തടുത്ത ദിവസങ്ങൾ വരെ എല്ലാംടു ഹ് ല്ലേ അതും സങ്കടം അങ്ങനെ.
മൂത്താക്ക് വലുത് വാങ്ങിച്ച എളയാക്കും വലുത് വേണം.
ആഹ് അതെതെ അതെ ഇതിപ്പം കേക്ക് മേടിച്ചോണ്ട് വന്ന് എല്ലാവർക്കും ഓരോവട്ടപ്പേരിട്ട് കേക്ക് മെ മേടിച്ചൊണ്ട് വന്നു ഒരാൾക്ക് മോ നട്ക്ത്തെ ആൾക്ക് എപ്പോഴും ചോക്കോ വേണം.
ആഹ്.
വെറുതെനെ ചോക്കൂന്നും പറഞ്ഞിട്ടു. ഹ് ആ പിന്നെ അയിന്റെ അടത്തയാക്കാ പ്പവ അവര് വല്ല്യ കളിയും അ അമ്മ കളിയാ. എല്ലാരുടെയും അമ്മ ആകലമാനെ. കുഞ്ഞെ അപ്പൊ അവക്ക് ഹാ ഹ് ഹ് അ അമ്മന്ന് പർ പിന്നെ മൂന്നാം മറ്റേയാൾക്ക് ചിക്കൻ ആ.. പ്രിയം. ചിക്കുന്നും പറഞ്ഞെഴുതി ഹ്.
ആഹ് ഇവിടെയും ചിക്കൻ കൊതിയൻന്മാരാ.
ആഹ്. എല്ലാവർക്കും ചിക്കൻ വേണല്ലോ ചിക്കനും ബീ ബീഫിന്റെ അത്രോ ഇതില്ല. മക്കൾക്കെല്ലാം ചിക്കൻ മതിയല്ലോ.
ഇഷ്ട്ടം ആഹ്. അതന്നെ പൊരിച്ചങ്ങോട്ട് കൊടുത്തേകാവോ വേറെ കറിയും ചാറും വേണ്ട തോരനും വേണ്ട ഒന്നും വേണ്ട.
ഒന്നും വേണ്ട എളയാക്കന്ന്. ഞങ്ങള് പിന്നെ ബിരിയാണി വെച്ച് അയാൾക്കതാ ഇഷ്ട്ടം.
അത് ആ.. ആ.. ഹ്.
മൂത്താക്ക് പിന്നെ ഇവിടൊന്നു വെച്ചില്ല ഞങ്ങള് പുറത്ത് കൊണ്ടോയി വാ
വാങ്ങിക്കൊടുത്തുലെ? ആഹ്.
ഉം ആഹ് അതിപ്പം മന്തി മന്തി. പ്പം പിള്ളേർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാതെ എ ഇപ്പൊ എന്തെങ്കിലും വിശേഷംണ്ടോ ഉടനെ മന്തി വ ഹ് അല്ലെങ്കി മന്തി മ്മക്ക് ഓഡർ യ്യാം.
ഓഡ്റെയ്യാ അതാണ് എല്ലാവർക്കും ഉള്ള ത്. ഓഡർ ചെയ്യുക മയോണൈസും കൂട്ടി അടിക്കുഅ. പക്ഷെ ഈ കുഴിമന്തി കുഴിമന്തിയിലൊക്കെ ഒരുപാട് ഏ ക്യാൻസർ വരാനുള്ള ഹ് കുഴിമന്തിടെ അൽഫാമില്ലേ. അൽഫാമി കൂടുതലും ക്യാൻസർ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ട് എന്താന്ന് വെച്ചാൽ അത് കൂടുതലും പൊരിച്ചല്ലല്ലോ കരിച്ച പോലത്തെ അങ്ങനെയല്ലേ എടുക്കണത്. ഉം അങ്ങനെ ഇങ്ങനെ. ഒരു ന്യൂസങ്ങനെ കേട്ടായിരുന്നു ങ്ങനെ നേരാണോ എങ്ങന അറിയത്തില്ല പ്പൊ അത്‌ കേട്ടപ്പോ ഒരിത് കാ രണം കരിച്ചങ്ങനെ എടുക്കുമ്പഴേത്തേക്ക് നമ്മള് പണ്ടത്തെ ആൾക്കാരൊ പറയണില്ലേ ക കരിഞ്ഞെ ചട്ടി വടിക്കരുത് അങ്ങനെയൊക്കെ ആ ഒരിത്.
ആണല്ലേ? ഇവിടെ പക്ഷേ നമ്മള് കടകളിൽ ചെന്നഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരും ഇ തു തന്നെ വാങ്ങി കഴിക്കുന്നത്. ആ യൂറ്റുബിലൊക്കെ പക്ഷെ വീട്ടില് ഒരുപാട് മസാലൊക്കെ ചേർക്കാതെ ഉണ്ടാക്കുന്നൊക്കെ കാ കാണിക്കും പക്ഷെ അത്രയും ടേസ്റ്റ് കിട്ടോന്ന് അറിയത്തില്ല.
വീട്ടില് ഉണ്ടാക്കലല്ലോ നമ്മക്ക് നമ്മളും മടിപിടിച്ചു പോയില്ലേ. നമ്മൾക്കായാലും ഒരു ഒരു ഗസ്റ്റ് വരുമ്പോഴത്തേക്കും ആ് ആ ഓർഡർ ചെയ്യ ആ ഒരു അവസ്ഥയാണല്ലോ
ശരിയാ നമ്മൾ പുൊറത്തനിന്ന് വാങ്ങിക്ക വെക്കുന്നതില് നല്ലത് നമ്മള് പുറത്തനിന്ന് വാങ്ങിക്കാനാ
വാങ്ങിക്ക അല്ലെങ്കി എല്ലാരും കൂടെ പോയി ഒറ്റ ഫുഡ് കഴിക്കാൻ പോവ ആ ഒരിതാണല്ലോ ആഹ നേരത്തേന്ന് പറ അതാ താല്പര്യം
അവരും കൊച്ചില തൊട്ട് അത് കണ്ടു ശീലിക്കുന്നുണ്ട് അവർ ക്കും വീട്ടിലുള്ളതിനെക്കാട്ടിലും ഇഷ്ടം പുറത്തുനിന്ന് കഴിക്കുന്നേ നമ്മുടെഞ്ഞ കുഞ്ഞി കുട്ടിക്കാലത്തെ പോലെല്ലല്ലോ
ആ അത് ഇപ്പ തന്നെ ഈ ഈ ഷവർമ്മ കഴ ച്ച ഒക്കെ കുറെേ പേരൊക്കെ മരിക്കയൊക്കെ ചെയ്തില്ലേ രണ്ടു പിള്ളോരൊക്കെ
ആ അതൊരു സമയത്ത് എല്ലാ പ്രാവർഷത്തിലും ഉള്ളത് ആരെങ്കിലും ഒക്കെ കുറച്ചു പേര്
മരിക്കുക അത് കേട്ടിട്ട് നമുക്കൊരു മാറ്റവും ഇല്ല എന്നാ നമ്മള് ഓരോരുത്തരും അങ്ങനെ തീരുമാനംടു നമ്മുടെ വീട്ടിലെ മക്കൾക്ക് അങ്ങനെ ഉ മേടച്ച് കൊടുക്കണ്ടന്ന് നമ്മള് തീരുമാനിക്കുന്നില്ലല്ലോ നമ്മൾക്കും ഷവർമ്മ കഴിക്കാൻ കൊതിയാവും മേടിക്കുകയും ചെയ്യും
ആണ് ശരിയ നമ്മളും പുറത്തൊന്ന് ഒരു തവണ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാ പിന്നെ എന്തോ ഒരു അത് പിന്നെയും കഴിക്കാൻ നമുക്കാണെങ്കിലും അങ്ങ് തോന്നും
ആ അതുപോലെ പറ ഞാനീ കുഴിമന്ദീടെ ആ കുഴിമന്തിയുടെ ന്യൂസ് കേട്ടിട്ട് ഉ പക്ഷെ നമ്മള് മേടിക്കായിരുന്നിട്ടൊന്നുംല്ല ഇവിടെ മേടിച്ചു അത് കേട്ടിട്ടും രണ്ടൂ നാല് വട്ട്
ആ മേടിക്കും ഞാനാണെങ്കി എനിക്ക് ശഷവർമ്മ കഴി ക്കാ പേടിയായിരുന്നു ഞാനിത് കഴിച്ചിട്ടില്ലായിരുന്ന് ഇതിങ്ങനെ കഴിക്കുമ്പോ എന്ത് ഫുഡ് പോയിസൺ പിേടിച്ചു വെച്ചു പക്ഷെ ഒരു തവണ വേഫറിന്റെ ശവർമ്മ വാങ്ങിച്ച് ഒരു തവണ എനിക്ക് ചേട്ടൻ വാങ്ങിച്ചു തന്നു കഴിച്ചു നോക്ക കഴിച്ചു നോക്കന്ന് പറഞ്ഞ അങ്ങനെ ഒരു തവണ കഴ ചപ്പൊത് എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ട ഞാ പിന്നെപറയും എനിക്ക് ഒരെണ്ണം കൂടെ വങ്ങിചെരൂ പിന്ന ഒരു ദിവസം ഞാനാ ആ ചോദിച്ച് കാരണം അതിന്റെ ടേസ്റ്റ് നമുക്ക് ഒരു പിന്നെയും കഴിക്കാൻ തോന്നും അന്നോല നമ്മൾ അതൊക്കെ പൊറോട്ട ഇപ്പം ശരീരത്തിന് ദോഷമാന്ന് പറഞ്ഞാലും അതാരെങ്കിലും കഴിക്കാതിരിക്കുന്നു
ആരും ഒഴിച്ചു കൂടാൻ പറ്റൂല ബൊറോട്ട എല്ലാവർക്കും എപ്പോഴും തന്നെ വേണല്ലോ വാങ്ങിച്ച കഴിക്കും പൊറോട്ട എന്ന് പറഞ്ഞ ചൂടും പൊറോട്ട ഇപ്പ നമ്മള ഒരു കല്യാണത്തിന് പോയിഴിഞ്ഞാ ത് എല്ലായിരിക്കണകണ്ടാലും ഒരു പൊറോട്ട നല്ല ചൂ ചൂടും പൊറോട്ട ഇരിക്കണ കാണുമ്പോഴത്തേക്കും ഇന്നലെ ഞങ്ങളൊ ഒരു കല്യാണത്തിന് പോയേ അപ്പൊ ബൊറോട്ട ഇരിക്കുന്ന അണ്ടത്തെ ആഹ് തണുത്തു പോയി ഇപ്പൊ ചൂട പൊറോട്ടക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവ ആ അല്ല ചൂടം പൊറോട്ടയും ബീഫ് കറിയും കൂട്ടി അങ്ങനെ കഴിക്കന്നന്ന് പറഞ്ഞോണ്ട്
അതെല്ലാർക്കും വലിയ ഇഷ്ടമുള്ള കാര്യ
ആഹ ഇഷ്ടവാ അങ്ങനെതുകൊണ്ട് എല്ലാം നമ്മള അറിഞ്ഞാല് നമ്മള് തന്നെ ഇത് തന്നെ മേടിച്ചു കഴിക്കുകയോ എല്ലാം ചെയ്യും
അത് കണ്ട് പിള്ളേരു ഒക്കും അതിലൊരു മാറ്റല്ല അവരും നമ്മളെ കണ്ട് അതൊക്കെ കഴിക്കും
കഴിക്കും ഉ അതുപോലെ ഈ മയോണാസിന്റെ കാര്യം പറഞ്ഞാല മോൻ പറ ഉമ്മി അത് രണ്ട് മണിക്കൂറ ആയത്തെ കുഴപ്പള്ളൂ മയോ അതിന് മുമ്പ് കഴിച്ചാൽ മതി ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ അങ്ങനെയ